എന്തൊക്കെയുണ്ട് ആ സഖായിട്ട് പോകുന്നു നല്ല മയിം ന്തൊക്കെയാണ്
മഴയല്ലേ അതെ എവിടെ നല്ല മഴയ
പ്രളയം ഇല്ലാതെക്കട്ടെ അതെ ഞങ്ങളവിടെയൊക്കെ പോയെൻ്റെ വക്കിനാണ് പേടിയാണ്
ഓ അത് ശെരി അപ്പ പ്പം വെള്ളം കേറല്ണ്ടാേ
കേ കേറണ്ട്
അതേല്ലേ ആഹ് അപ്പൊ സാധനങ്ങളെല്ലാം നശിക്കും?
സാധനങ്ങളെല്ലാം നശിക്കും ചെയ്യും നമ്മൾ ഓരോന്നുംങ്ങനെ സാധനം ആഹ് സാധനങ്ങളൊക്കെമ്മള് പിന്നെ അ അപ്പൊ നമ്മൾട്ത്ത് വെക്കലാണൊക്കെ
ഓ അത് ശെരി ആഹ് എന്തായാലും അപകടങ്ങളൊന്നും ഇല്ലാണ്ട്ക്കട്ടെ ഉം തൊട്ടട് ത്താ
ആ ഇവ്ട്ന്ന് നോക്ക്യാ തന്നെ
കാണോ അത് ശെരിയ ആ അപ്പൊ എന്താ പൊഴ നന്നായിട്ട് നെറയുംന്നാ പറയ്ന്നെ
ആഹ് നിറയുണ്ട് മ്മ് പ്രളയൊക്കെ ആരുന്നെ നമ്മളിവിടെ എല്ലാ വീടുകളും മാറി താമസിച്ചേക്ക
ആ അത് ശരി മ്മ് മ്മ് മ്മ് പിന്നെ വേറെന്താ ചായ കുടി എല്ലാം കയിഞ്ഞോ
ഓഹ് ചായൊടൊക്കെ കഴിഞ്ഞു
ആഹ് എന്താ കടി ഇണ്ടാക്കിയെ
ഇന്ന് പയം പുഴുങ്ങിയതും പിന്നെ പയം വാട്ടിണ്ടായിരുന്നു മക്കൾക്ക് പിന്നെ കപ്പ് ആ കേ കപ്പ് കേക്ക് ഇല്ലേ അതും മ്മ് ആഹ് അതൊക്കെ ഇഷ്ട
വേറെന്താ
വേറെന്താ പിന്നെ മക്കൾക്കൊക്കെ സ്കൂളും സ്കൂൾക്കുംന്തൊക്കെ പോവാൻ ബുദ്ധി ബുദ്ധിമുട്ടായിരിക്കൂലെ
ആഹ് മഴ ആയതൊണ്ട് വണ്ടിയുണ്ട് എന്നാലും വണ്ടീന്റെവിടെ വരെ പോവണ്ടേ ഇറങ്ങുന്ന സ്ഥലത്ത് മഴയില്ല
മയയയാലും പ്രശ്‌നം വെയിലായാലും
പ്രശ്‌നാ എന്നാലും വേലിനൊക്കെ ക്കാളും കൂടുതൽ പ്രശ്നം മഴയാന്ന് തോന്നു
ആഹ് എനിക്കും അങ്ങനെ തന്നെ കൊറച്ച് ചൂട് അനുഭവിച്ചാലുംല്ലേ
ആ ചൂട് അനുഭവിച്ചാലും നമുക്കൊ ഒരു ഇത് പിന്നെ വെള്ളത്തിനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും
ആഹ് അതെ ഇത് മക്കൾക്ക് സ്കൂൾക്ക് പോവാനും അല ക്കിയോണങ്ങാന് അഹ് അലക്കിയതൊണങ്ങാൻ ആ അതെ പിന്നെ മക്കൾക്ക് ബസ്സില് പോവാനൊ ഒക്കെ ബുദ്ധിമു
ബുദ്ധിമുട്ടാണ് ആ എങ്ങനെ സ്കൂൾ വണ്ടിയ
ആഹ് മോനൊക്കെ വണ്ടി ഉണ്ട് വണ്ടീനാണ് വിടാറ് അതുകൊണ്ട് നമുക്ക് അത്രേ നേരോം ഹാ പറഞ്ഞെക്കണത് ഇതേയുള്ളു കഴിഞ്ഞ പിന്നെ അവന് ആഹ് അടുത്ത് വരും പിന്നെ നമ്മളൊന്നും അറിയണ്ടാ പിന്നെ അതിലേക്കിട്ട പിന്ന കൊറ ആഹ് കൊറച്ചൊക്കെല്ലേ നനേയുള്ളൂ ഇത് നടന്നു പോയാ തന്നെ കൊടയും ചൂടി പോയാല് ചീ ഷീറ്റിലടിച്ചിട്ട് വാ ഊ
വേറെന്താ
വേറെന്താ രാത്രിക്കുള്ള ഫുഡ് ഒക്കെ റെഡി ആയോ
ഇല്ല ഇല്ല ഫുഡ് റെഡി ആയി ച്ച
ആണാ
ഫുഡേ അതെക്കെണ്ടാക്കണം ആയാ നിങ്ങളതായാ
ആ ഇവിടപിന്നെ ഞങ്ങൾ ഉച്ചകരിഞ്ഞ് നേരത്തിന് വെക്കലാണ്
ആഹ് ചോറാ
ആഹ് ചോറാണ്
അത് ശെരി പറയ്
ചപ്പാത്തിയോ
ആഹ് നമ്മള് ചപ്പാ പത്തിയാ പത്തലാ അങ്ങനെന്തങ്കില്ലല്ലോ ഉം എല്ലാംക്കറിയോ
കറി നമ്മള് പിന്നെ ഒന്ന് പ പച്ച അയ്ക്കണ്ടല്ലോ
ആഹ്
ആഹ് അതോ ആ പച്ചവായ ക്ക കറി വെച്ചായിരുന്നു. പരിപ്പിട്ടാണ് വക്കാറ് പക്ഷെ ഇന്ന് പരിപ്പ് ഇല്ലാ ത്തൊണ്ട് നമ്മള് അങ്ങനെ വെച്ചു തേങ്ങ ഒക്കെ അരച്ചിട്ട് ഉം മല്ലിം ഇതൊക്കെ ഇട്ടിട്ട് വെക്കും ഉം
കറി ബാക്കി ഇണ്ടാവുല്ലേ
ആഹ് കറിയൊക്കെ മതി. ആർക്കും ഇപ്പങ്ങനത്തെ കറിയൊന്നും വേണ്ട മക്കളൊന്നും പ ആ മക്കളൊന്നും ഒഴിക്കേ ഇല്ല
മീനുണ്ടാ മീൻ കിട്ടിട്ടുണ്ടാ
ആഹ് മീൻ കിട്ടിയിരുന്നു.
അതെയ മീൻ ഇണ്ടെങ്കി അത് പൊരിച്ചാലെല്ലാം കുട്ടികള് അത് തിന്നും
മീന് ഉണ്ടെങ്കി ഒരേ ഉപ്പും വെളിച്ചെണ്ണെ ഇട്ട് അവരത് കഴിക്കും കറിയൊന്നും പാരൂല ഉം
രാത്രി കുട്ടിയളെ പഠിപ്പിക്കണ്ടേ എടു എടുക്കാൻ തുടങ്ങീണോ?
പ്പ് തുടങ്ങുന്നേള്ളൂ
ഉം പഠിപ്പ് എന്നാലും അത്യാവശ്യം തുടങ്ങി ഉം
ഇനിയിപ്പ അതിന്റെ സമയായി നമു ക്ക് ലീവുണ്ടാവൂല അവര് പറഞ്ഞു ഓലെ ആ വാശിയും ഇതു ആയിട്ട ങ്ങനെ കയ്യും പിന്നെ നമ്മൾ എന്തേ പറഞ്ഞാല് തന്നെയാണ് അവര് പിന്നെ ഭക്ഷണോം കഴിക്കൂല അവരൊറങ്ങും ചെയ്യും പിന്നെ വ രണ്ടും ഇണ്ടാവൂല വായനേം ഇണ്ടാവൂല വിശപ്പ് മാറൂല അപ്പൊ വാശി ഇതൊക്കായിട്ടെ കുട്ടിയക്ക്
ആഹ് അതെ വന്ന് കഴിഞ്ഞാല് കൊറച്ച് ടൈം കളിക്കുല്ലോ ഭക്ഷണെല്ലാം കയ്ച്ച് പിന്നെ ചായകുടിയെല്ലാം കഴിഞ്ഞ് ഈ മഗ്‌രിബ് നിസ്കാരെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി തുടങ്ങാന് പഠിക്കാനെല്ലാം വേ
ആ അതെ
ക്ക് പിന്നെ ഭക്ഷണം കഴി ച്ച് കിടക്കും ഇനിപ്പം
പിന്നെ രാത്രി അതെ രാത്രി ഒന്നിനും സമയല്ല വേ സമയംപോവന്നെ
വേഗ സമയം
ആ മക്കൾക്ക് വായിക്കാനോ അമ്മക്ക് വായിപ്പിക്കാനോ ഒന്നിനും സമയല്ല അപ്പ ഞമ്മുക്ക് നമ്മള അടുക്കള പ പണി കൂടി ആയാലേ നമുക്ക് പിന്നെ ഒന്നിനും മക്കളെ നോക്കി വേണ്ട ആ നമ്മുക്ക് മക്കളെ നോക്കുമ്പോ നമുക്ക് ഒരു പണി ഉണ്ടാ അവരെ ഇത്രരരെേ നമുക്ക് അവരെ വായി
അതെ ആഹ ന്ന പിന്നെ കുട്ടികളെ വേഗം ഉറ
ആഹ് പിന്നെ അവര് ഉറങ്ങും അപ്പൊതിെ അവർക്ക് ഭക്ഷണം കഴി കഴുമ്പഴത്ത ആ ഒരുതില് ആ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ച അപ്പൊ അവര് ഭക്ഷണം കഴിച്ച് അവർക്ക് ഉറക്കാ വേണ്ടത് അത് പിന്നെ അവര് വായക്കാത ഉറ അത് വിചാരിച്ചിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാതക്കല്ല ച്ച അവർ ഉറങ്ങും
ഉറങ്ങും അപ്പൊ അതുകൊണ്ട് വായിപ്പിച്ചി തമതിനിസ്കാരം കഴിഞ്ഞപാട് വേഗമാ
ആ അതെ എല്ലാരും പറയാ മാ വേഗം നിശ്ചച്ചിട്ട് ചോ വേഗം ഫുഡ് വേഗൻ കൊടുത്താ മക്കൾക്ക്ന്ന അ പറഞ്ഞിട്ട് കാരില്ല നമ്മക്ക് നിസ്കാർ എന്തായിട്ട് നമ്മള അങ്ങനെ കയ്യോ അപ്പൊതിന് മക്കള അത് കഴിഞ്ഞ് കഴി അ വരാണ്ട് ഉറങ്ങും
ആ ഉറങ്ങോ ഒന്നിനന് സമയംണ്ടോ ഇ ഇപ്പോ കരണ്ട് പോവലല്ല ണ്ടായാലും തീരെ നട
ആ അവിടെ പിന്നെ ഇൻവേർട്ടറണ്ട് അത് കറണ്ടിന്റെ ല്ല പണ്ടൊക്കെ അറഞ്ഞാല് കറൻ്റ് ഇല്ല ഞമുക്ക് വിളക്ക് കത്തിച്ച് വായിക്കും ആ ഒന്നും ഉണ്ടായില്ല
കഴിയൂല ഹ ഹ പിന്നെ മഴ ഇടി ഇടിയും മിന്നലുമുള്ള മഴയെല്ലാം
ആഹ കാറ്റ് ഉണ്ടൊക്കെ ആയാ പിന്നെ കറൻ്റ് വരൂല്ല
വരൂല്ല അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടാണ് ഈ മഴക്കാലം അനുഭവിക്കുന്നത്
നമ്മള് അവരുടെ പിന്നാലെ ഇങ്ങനെ കൂടണം എന്താച്ചാ ആ അവരൊന്നിനും എടുക്കൂല അത് തന്നെ ഇവിടെയും പ്രശ്നം അവര് ഒന്നും ഏൽക്കൂല്ല നമ്മ മ്മക്ക് ആവശ്യം. ല്ല അവരുടെ ബുദ്ധി നമ്മ.. ആഹ് അവരുടെ വിചാരം നമ്മൾക്കാണ് ആവശ്യം എന്നാ
ആഹ് അതെ അതെ അവർക്ക് വിചാരം അങ്ങനെയാ നമ്മളതാ പറയാ നിങ്ങൾക്ക് വേണ്ടിട്ടല്ലെ നമ്മ നിക്ക് വേണ്ടീട്ടല്ല നിങ്ങൾക്ക് വേണ്ടീട്ട് തന്നെയാ പഠിക്ക് ക്കുന്നത് പക്ഷേ അവർക്ക് ലോ പണ്ട് ഞമ്മളോട് അങ്ങനെയല്ലേ പറഞ്ഞെ അന്നേരം നമ്മൾക്ക് ഇതുപോലെ വണ്ടി
ല്ലേ നിങ്ങൾക്ക് വേറൊരു പണീം സ്കൂൾക്കും പോവണ്ട നിങ്ങക്ക് നല്ല സുഖാണ് ഞാൻ പറയും ഞങ്ങൾക്ക് ഞാൻ ഈ സ്കൂള് വിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവും എന്റെ പണിയൊന്നും കഴിയൂല്ല ഞാൻ ഇവിടെ തന്നെയുണ്ടാവും എന്റെ മോള് ചെറിയ മോള നിനക്ക് ഉമ്മാനെ ഉമ്മയില്ലാതെ ഉമ്മാനെ കാണാതിരിക്കാൻ കഴിയൂല ഉമ്മ ഞാൻ പോണില്ല നഴ്സറിയിലേക്ക് അങ്ങനെ പറഞ്ഞ് കരഞ്ഞ് ആ ഇന്നലെ വരെ നല്ല കരച്ചിലായിരുന്നു ഒരു മണിക്കൂറോളം
ആ ഹ ഹ അത് ടെ അവര്ടെ വിചാരം നമ്മൾ മടിച്ച് കൂടി നല്ല സുഖത്തിലേ
ആ അതെ അപ്പൊ ഞാൻ പറയും ഞാനിങ്ങനെ കെ ജി യു അന്ന് എൽ കെ ജി യു കെ ജി യൊന്നും ഇല്ലായിരുന്നു നമ്മൾ എൽ കെ ജി യു കെ ഒന്ന് രണ്ട് മൂന്നൊക്കെ പോയിട്ട് അവിടെ എത്തിയത് അപ്പം എൻ ആ എൻ്റെ കാ ഇപ്പൊ എട്ടാം ക്ലാസ്സിൽ എത്തി താത്ത രണ്ടാം ക്ലാസ്സിൽ എത്തി എത്തി മ്മേ എൽ കെ ജി യു കെ ജി ഒക്കെ പോയി കഴിഞ്ഞാണ് ഇങ്ങനെ എത്തിയത് അറിഞ്ഞാ അവരോട് അവള് പറഞ്ഞ് അയിന് അവൾക്ക് ഞാൻ ഇങ്ങനെണ്ട് വലുതായി പോട്ടെ അവിടേക്കും അവൻ അങ്ങനെ അവരെ- ഇപ്പൊ വെലിതായത് കാരണം പിള്ളേരെ അ അവള് പറയവാ ഞാന് ഇങ്ങനെ വെലുതായി ഏ എന്ന പി ആ എന്താ പിന്നെ മാ
ഹിഹിഹി അതെ എന്താ ഇപ്പൊ പറയാ കുട്ടികൾക്ക് എല്ലാർക്കും മടിയാ ഒന്നാമത് മഴ രാവിലെന്നെ എണീക്കാനും ബുദ്ധിമുട്ട് -
ആ ബുദ്ധിമുട്ട് പക്ഷേ അവ ഏറെ ഇപ്പൊ അവള് ഒറങ്ങുന്ന സമയായി അവള് ഏഴര ആണ് കൃത്യത്തി - ത്തിന് ഒറങ്ങും അത് കഴിഞ്ഞ്- രാവിലെ ആറു മണിയാവുമ്പോ എണീക്കെയും ചെയ്യും അഞ്ചര ന മ്മള് എണീക്കുമ്പോ ഓള് എണീക്കും അവള് ചെറുപ്പത്തിലെ- അങ്ങനെ ശീലി - തായതു ഞാൻ പറയാ അത് നേഴ്സറിയേക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് വായിക്കാനും എഴുതാനും ഒന്നും സമയമില്ല ഏഴരക്കും ഒറങ്ങാന്ന് പറഞ്ഞാല് പിന്നെ ഒന്നിനും സമയല്ലല്ലോ ആ അപ്പൊ ഭയങ്കര- പിന്നെ ഫുഡും കഴിക്കൂല പിന്നെ അങ്ങനെ ഒറങ്ങും നമ്മുക്കൊരു സങ്കടമാ അങ്ങനെ ഒറങ്ങിയാല് ഒന്നും കഴിക്കാത കൊണ്ട് ഒ റങ്ങിയാ പിന്നെ എന്തിനാ പിന്നെ ആ- പിന്നെ നേഴ്സറി വിട്ടു വന്നപ്പോ ന എല്ലാം ശകലം പുട്ടുണ്ടായി രാവിലത്തെ- ഞാ അതാ ഞാൻ സാധാരണ പത്തമണിക്ക് അത് കഴിക്ക് കഴിക്കും കാരണം ഞാൻ ആ ഫുഡ്- കഴിക്കും രാവിലത്തെ തന്നെയാണ് അപ്പൊ ബാക്കി ആവണ്ട വിചാരിച്ച്- ഇങ്ങനെ ഒഴിവാക്കേണ്ടി- വരും വിചാരിച്ചോണ്ട്- നമ്മളത് കഴിക്കുവല്ലോ അപ്പൊ ഞാൻ പറഞ്ഞുന്ന്- ഇനി അവൾ നെയ്സറിവിട്ട് വരുമ്പോ അവൾക്ക് വാണ്ട അപ്പൊ അവിടെ ഇനിയിപ്പോ അങ്ങനെ നമ്മള് വാണ്ടതിന്നല്ല കഴിക്കല്ലല്ലോ
അത് ശെരി ആഹ്
ആഹ് അവളെ വിശപ്പോള് മാറി ഇന്ന് വ് പിന്നെ സ്കൂൾട്ട് വന്നപ്പോ മൂന്നരക്ക വ വന്നെ അപ്പൊ അപ്പ നല്ലവടെ ഭഷണം ആ ഓള് നല്ലോണം വയറ് നെറച്ച് കഴിച്ചു
അതെ ആഹ് കുട്ട്യാള് ഭക്ഷണം കഴിച്ചാലും നമ്മക്കൊരു സ സമാധാനം അവര് കഴിക്കാണ്ടല്ലാം ഉറങ്ങികഴിഞ്ഞ പിന്ന അതും ഭയങ്കര ബുദ്ധിമുട്ടക്ക് വന്ന വേണ്ട ഭക്ഷണം വേണ്ട ഉറങ്ങട്ടെ ഉറങ്ങട്ടെന്ന്
ആ അതെ അവൾക്ക് ഉറക്ക് പറഞ്ഞ ല്ല അവള് ചെറുപ്പത്തിലേ അങ്ങനെ തന്നേണ്. ഓക്ക് ഒർക്ക് വരുമ്പളും ആഹ് ഒർക്ക് വരുമ്പളും വേശ്ക്ക്മ്പളും മാ മാത്രാവള് കരയുള്ളൂ അല്ലാതെ ഞാൻ പറേണു ന്റെ രണ്ട്മക്കളേം മാതിരിയല്ലോള് പറയും കാര് എന്നാ ശെരിട്ടാ
ആഹ് ആ എന്നാ ശെരി ശെരി ഓക്കെ